ഹലോ
ഹലോ കേക്കാ ന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട് എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങൾ സുഖല്ലേ
സുഖം സുഖം അവിടെയോ ഹലോ കേക്കാമോ കഴ്ച്ചോ ഫുഡ് ഒക്കെഴിച്ചോ
ആഹ് ഫുഡ് പൊറത്ത്ന്ന് മ ന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായ്ന്നു അപ്പൊ അത് കഴിച്ചിട്ട് ഇരിക്ക്യാ. അവിടോ എന്താ റേഞ്ച് പ്രോബ്ലം ഇണ്ടോ കേക്ക്ന്നില്ലല്ലോ
ഇവടെ മഴയുണ്ടേ അപ്പൊ അതുകൊണ്ടായിരിക്കും.
ആഹ് അ ആഹ് ആയിപ്പൊ കേക്കുന്നുണ്ട്
പുറത്തുന്ന് ഫുഡ് കഴിക്കുന്നേര രാത്രി
ആ പുറത്തുന്ന് മന്തി കയിച്ചു അതിന് ശേഷം ഭയങ്കര വയർവേദനയാ
അത് എന്തുപറ്റി
അതീ വീട്ടിന്ന് ഉമ്മച്ചിക്കെ പറയലുണ്ട് പുറത്തത്തെ ഫുഡ് നല്ലതല്ല അതില് മായോണെസ് സൊക്കെ വിഷാണത് അത് കഴിക്കരു ത് ന് പക്ഷെ ഞാനത് കേൾക്കാതെ പുറത്തന്ന് കഴിച്ച് ക്ക്
മയോണൈസ് ണ്ടല്ലോ എനിണ്ടായി ഒരു മണിക്കൂറിള്ള എടുക്കണന്നല്ലേ പറയണത് താമസിച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാകുന്ന പറയണത് ഞങ്ങൾ പൊതുവേ മന്തി ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ല വീട്ടിലെ ഫുഡ് തന്ന കൂടുതലും
അവിടെ ഇണ്ടാക്കുവോ ഫുഡൊക്കെ
ആ വീട്ടിൽ തന്നെയ മന്തി
മന്തിയും ബിരിയാണിയ എല്ലാം ഇണ്ടാക്കുവോ
മന്തി ഉണ്ടാക്കില്ല ആ ബിരിയാണി ഉണ്ടാക്കും മന്തി ഇവിടെ ആ
അവിടെ എന്തൊക്കെ ഫുഡ് ഇണ്ടാക്കല്ണ്ട്
ഇവിടെ ഇവിടെ ഞങ്ങൾ വീട് കായലിന്റെ സൈഡ് ആയിട്ടാണ്
ആ എവിടെ വീട് ആ ആ ആ ആ ആ
അപ്പൊ അത് കാരണം കൂടുതൽ എ എല്ലാ മീൻ മീൻ കക്ക ഇറച്ചി കല്ലുമ്മ
ആ അപ്പൊ നല്ല നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കല്ലേ അത് വെച്ചിട്ട്
അതെ അതെ അതെ അതെ അതെ ഫ്രഷ് ആണല്ലോ പിടിക്കുക കറി വെക്ക്
ശരിയാ
അപ്പൊ നല്ല ആരോഗ്യള്ള നല്ല ഭക്ഷ ഇത് ഇവിടെ വയനാട് വയനാട്ടിൽ വന്നിട്ടുണ്ടോ
ആ എന്നാൽ ഒരു ദിവസം വാ എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തി ട്ട് ഇവിടുത്തെ സ്ഥല ങ്ങളെല്ലാം കാണാലോ എടയ്ക്കൽ ഗുഹക്കെ കേട്ടിട്ടില്ലേ
കേട്ടിട്ടുണ്ട് ഞങ്ങള് ഇല്ലല്ല ഓണത്തിന് മാ കുമ്പോ വയനാട് വറണൂ ന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു കാണാനായിട്ട് ഞങ്ങള് വരും ഒരു ദിവസം ഓണം കഴിയുമ്പളെ
ആ ആ പിന്നെ വേ വേ ആ കല്യാണം കഴിഞ്ഞതാണോ
ആ കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ട് ആറ് വയസായി അവിടയൊ
ആ ഇല്ല എന്റെ കല്യാണാണ് ഇപ്പൊ കല്യാണത്തിന് വരണേ
ആ ആ എന്നാണ് ആണോ സെപ്റ്റംബർ എന്നാ
സെപ്റ്റംബർ ഇരുപത്തിഏഴിന്
ഇരുപത്തിഎഴു എന്റെ സെപ്റ്റംബർ പതിന പതിനഞ്ചിനായിരുന്നു
ആ ആഹ് എന്റ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി
അതെല്ലേ ഇവിടത്തെ നാട്ടിത്തന്നാണോ ആളെ ലവ് മാരേജ് ജാണോ അറേഞ്ച്ട് മാരേജാണോ
ലവ് മോരേജ് അല്ല അറേഞ്ച്ഡ് മാരേജ് ആ
നാട്ട്ത്തെ രണ്ട് പേരും നാട്ടി തന്നെയാണ്
ആ നാട്ടിലന്നെയ വർകെയുന്നത് അവ്ടെ ഇവിടെല്ല കോഴിക്കോടാണ്
കോട് ആ ആ കോഴിക്കോട് അപ്പൊ വീടും അവിടെ തന്നെയാണോ പുള്ളിയടെ
അല്ല അല്ല വീട് ഇവിടെ
വയനാട്ട്കാരനാണ് ആ ഓക്കെ ഓകെ ഓക്കെ വർക്ക് വല്ലോം ചെയ്യുന്നു ട്ടോ
ആര്
താൻ വർ
ഞാനോ ആ ഞാൻ ഓൺലൈൻ ട്യൂഷൻ എട്ക്ക്‌ന്നുണ്ട്
എട്ക്ക്‌ന്ന് ആ ആ ഹ അറബി ഇംഗ്ലീഷും അല്ലേ പിള്ളാരൊക്കെ ഉണ്ടോ ഞാൻ ഒന്നും ഇട്ടുന്ന്ല്ലടാ ഹൗസ് വൈഫാ
ആ എന്റെ ക്ല ഞാൻ ഞാൻ അഞ്ച് കുട്ടികളുണ്ട്.
ആ ആ ആ ഓൺലൈൻ ആയിട്ടല്ലേ
ആ ഓൺലൈൻ ആയിറ്റ്.
ചെറിയ പിള്ളാരാണോ
ചെറുത് ആ എട്ടിലാ പഠി ക്കിന്ന എട്ടില് അഞ്ചില് ആ ആ
ഇവിട ഒരു ഒന്നാം ക്ലാസ്സിലായതേള്ളൂ
ആ ചെറിയ
ചെറുതാ ആറു വയസ്സു കഴിഞ്ഞതേ ഉള്ളു ദേ ഇപ്പൊ കിടന്നു ഒറ- ഉറങ്ങി
അപ്പൊ കുട്ടികൾക്കൊക്കെ എന്ത് അവിട്ന്ന് വീട്ട്ന്ന് തന്നെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുകേക്കുംല്ലേ ഇപ്പൊ പുറത്ത്ന്നൊന്നും വേടിക്കാതെ
ഇല്ല ഇവിടെ നമുക്ക് ഈ കൃഷിയൊക്കെയളെ
ആ ആ അല്ലെങ്കിൽ പൊറത്ത്ത്തെ ഫുഡ് ഇല്ലേ പൊറത്ത്ത്തെ നമ്മള്ല്ലേ ടേസ്റ്റ് കൂടാൻ വേണ്ടീട്ട് പുറത്ത്ന്ന് ഇങ്ങനെ വേടിക്കൂല്ലേ പക്ഷെ നമക്കത് വീട്ടിൽ ഉണ്ടാക്ക ആ വീട്ടില്ണ്ടാക്ക്‌ന്നയിന് ടേസ്റ്റ് കുറവാന്ന് പറ ത്തല്ലേ പുറത്തുന്ന് വേടിക്കിന്നെ വ്ടെ അടുത്തൊക്കെ എന്താ അട്ത്തൊരു കുട്ടിക്ക് ഫുഡ് പോയ്സൺ ആയിട്ട് കൊറെേ ആൾക്കാാര് മരിച്ച്ു പോന്നില്ലേ ന്യൂസിലൊക്കെ കേക്ക
ആ അതെ അതെ ഉണ്ട്ണ്ട്ണ്ട് ഈ ഇ ഹോട്ടല്
ആഹ ഹോട്ടൽ പൂട്ടിയോ ആഹ ആഹ അത് എന്താ ഈ എന്താ എവ്ടെ ഒരു കടയിൽ കെ എഫ് സി കുറേണ്ട് ച്ച് എന്താ വില കുറവിന് കൊടുക്കന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ ചിക്കന് നാശയ ചി ക്കനല്ലനോ
ങ്ങള് വാഴിച്ച്ണ്
അയ്യോ
അ
അത് എത്രോ നാശായ ചിക്കനാണ് കൊടുത്തേ ന്നൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിന്നില്ലേ അത്േടിച്ചിട്ട്
ഉണ്ടായിരുന്നു കെ എഫ് സള് വാങ്ങിച്ചു അതായത് എാ ത്തല്ലേ ആ വീട്ടിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ ഒരെണ്ണം വാങ്ങിച്ച ഒരെണ്ണം ഫ്രീ ഉബേറ്റ്
ആഹ ആഹ
ല്ലാം
പക്ഷെ അതില്ല അവരത് ഒഴിവാക്കാൻ വേണ്ടീട്ടല്ലേ വിഷല്ല അതല്ല
പഴയ പഴയ ചിക്കൻ ആയിരുന്നുന്ന് പറയുന്നു
ആ
പക്ഷ കല്ലല്ല കൊഴപ്പൊന്നും പോന്ന് കുഞ്ഞുവൊക്കെ കഴ എല്ലാരും കഴിച്ചു പക്ഷെ കൊഴപ്പൊന്നുമല്ലായിരുന്നു നല്ലതായിരുന്നുരുന്നു അതെ നമക്ക്റിയില്ലോ കൊറേ കീട്ടത് ചീരതെല്ലാം കൂടിട്ടര് വത്ത ഞങ്ങള്ൾ കഴിച്ചൊന്നും കുഴപ്പമില്ലായിരുന്നു
അതക്കും ചിലപ്പോ ആഹ ആഹ പിന്നെ വീട്ടില് കേക്ക്ൊ കെ കേക്ക് ആഹ കേക്കൊക്കെ ഇണ്ടാക്കലുണ്ടോ
ആഹ ഞാൻ ഉണ്ടാക്കില്ല ചേച്ചി ഉണ്ടാക്കും ബേക്കറാണ് ങ്ങളടെ ഈ ഫംഗഷനൊക്കെ വരുമ്പോ കേക്ക്ൊക്കെ െൽ ചെയ്യാറുണ്ട്
ആഹ ആ് അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒ വ ണ്ടല്േ ചേച്ചിനോട് പറഞ്ഞാൽ മതില്ലേ
ആ ഭക്ഷക്കന്ന ആ ചേച്ചി ചേച്ചി ചെയ് തരന്നെ ഒത്തിരി ഓള വരുന്നുണ്ട്ട ആ എന്താ കോ ഓള വരുന്നാ
അതെന്താ അറിയില്ല
ആഹ എന്തോ വരില്ലേ വായ്പ
കേക്കുന്നില്ലേ
കേ കേക്കുന്നുണ്ട് അവിടെങ്ങെ
ആ പിന്നെ വേറെ എന്തൊക്കെ വേറെന്തൊക്കെയ ഉണ്ടാക്കല് ഓ ഉ റേഞ്ച് റേഞ്ച് പ്രോബ്ലാ തോന്നില്ലേ
മഴ എട്ടതെ ീന് ഞണ്ട ക അതക്കെ കൂടുതലും
ഞണ്ട് കറി ഞണ്ട് എനിിക്കിഷ്ടാ
ആഹ് ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്നതായ ഇഷ്ടംപോലെ കിട്ടത് അച്ഛനൊക്കെ സ്വന്തമായിട്ട്
ആഹ് ആഹ് ഒരു ദിവസം വീട്ടിക്ക് വരാം
ആഹ് ഒരു ദിവസം വാ ഞണ്ടൊക്കെ കഴിച്ചിട്ട് പോവാം
നിങ്ങളിങ്ങോട്ട് വയനാട്ടിക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ എടയ്ക്കൽ ഗുഹയിലൊക്കെ പോവാ എടക്കൽ ഗുഹയൊക്കെ കേട്ടിട്ടില്ലേ ഇവിടെ എന്റെ വീടിന്റെ എന്റെ വീടിന്റെ അടുത്താ
വീൻന്റെ അടുത്താണോ
ആഹ് ആഹ് ആ വീടിന്റെ അടുത്താ കുറച്ച് നടന്നു പോയാ മതി ഞങ്ങള് ഞാൻ കൊറെ വട്ടം പോയിട്ടുണ്ട് ആ
ആഹ് പോയിപ്പോയി മടുത്ത് കാണുമല്ലേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വയനാടൊക്കെ അതാറും ഇല്ലില്ല ഇല്ലില്ല കണ്ടിട്ട് ഇല്ല
ആഹ് എന്നാ എന്തായാലും വാ ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് അപ്പ എന്തായാലും വന്നാ മതി
മ് സൺ‌ഡേ തന്നെ എല്ലാരും കൂടിയെ വരാന്നാ വിചാരിച്ചേ
ആഹ് ഫാമിലി ആയിട്ട് വന്നാ മതി എന്നിട്ട് ഇവിടെ റിസോർട്ടിൽ ഫുഡ് കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ മന്തി കഴിച്ചു ആറി റിസോർട്ട് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി റിസോർട്ട് ഒക്കെ ഉണ്ട് ആഹ് മന്തികഴച്ചിട്ട് പണി കിട്ടിട്ട് ഇരിക്യാ
അത് മാത്രല്ല മന്തീന്റെ കൂടെ ഞാൻ കൊക്കോ കോള കഴിച്ചിട്ടുണ്ടായിരുന്നു മന്തി കഴിച്ച് കഴിഞ്ഞിട്ട് ഇല്ലല്ല വേറെ ആരീക്കുല്ല നിക്ക് മാത്ര മന്തിന്റെ കൂടെ ഈ കൊക്കോക്കോളയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു അതാ തോനുന്നു
വേറെ ആരെങ്കിലും ഉണ്ടോ വയറു വേദന
ഇല്ലല്ല വേറെ ആർക്കൂല്ല പിന്നെ ഞാൻ ഇടക്കിടക്ക് പുറ തൂന്നെല്ലാം ഈ ബർഗറും അതുപോലെ ലോഡഡ് ഫ്രൈസ് ഒക്കെ പൊറത്തുന്ന് തന്നെ കഴിക്കുള്ളൂ അപ്പൊ ഈ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല
അതെല്ലേ ഉഫ് അത് പറഞ്ഞിട്ട് കാര്യ
ഇതൊരു ടേസ്റ്റില്ല
ടേസ്റ്റില്ലെങ്കിലും അതിനാണ് ഗുണോള്ളത്
പക്ഷെ എനിക്കതിഷ്ടപ്പെടുന്നില്ല വീട്ടിന്ന് എന്നും ചീത്ത പറയും ഉമ്മ ച്ചി എന്നാലും ഞാൻ അത് കേക്കൂല
പുറത്തുന്നൊക്കെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാ എണ്ണയൊ ൽ പഴകിയ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവര് ചെയ്യണത്
ആഹ് അത് ശെരിയ ന്യൂസിലൊക്കെ കാണല്
വീട്ടിലെ ഫുഡ് തന്നെ മ്
ആഹ് പിന്നെ വീട്ട് ഇല്ലല്ലോ
മ്
കോള് വരുന്നില്ല ആഹ് പിന്നെ ഏ ഫുഡ് കഴിച്ചുവോ കഴിച്ചോ
കഴിച്ചു കഴിച്ചു ഞങ്ങള് കഴിച്ചു
ആ പിന്നെ മക്കള് എത്ര കിടന്നോ
ആഹ് ആഹ് എന്താ അവിടെ നല്ല മഴയാ തോന്നില്ലേ ഇവിടെ മഴ കൊറവാ
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
റേഞ്ച് പ്രോബ്ലം ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ലാ
അതെ
വേറെന്താ എന്നാ വേറെ